ഹലോ
ആ കേക്കാവോ
കേക്കാം കേക്കാം
ആ ആ
അല്ല നീ ഇന്നലെ തുണി അലക്കിയിരുന്നോ?
ഇന്നലെയോ. ഇല്ല
ആ നീ ഇന്നലെ തുണി അലക്കാത്തോണ്ട് നിനക്ക് ഇന്നതിരെ പണി കെടക്കുവല്ലേ അവിടെ നീ നിനക്കിതടെ ആ എനിക്ക് പക്ഷെ ഇന്നലെ ഞാൻ തുണിയലക്കിയോണ്ട് എന്റെ തുണിയെല്ലാം ഉണങ്ങി ഇവിടിപ്പം മഴ
ഞാനേ ഞാൻ മിനിയാന്ന് വാഷിംഗ് മെഷീനാത്തിട്ടെല്ലാം അലക്കി. ഇന്നലെ അലക്കാൻ വലിയ അധികം ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ കൊറച്ച് പാൻ്റ് ഒക്കെ കൂടെ ഞാൻ മാറ്റി ഇട്ടിരുന്ന് എല്ലാം കൂടെ ഒരുമിച്ച് അലക്കാന്നോർത്ത്.
ഉം
അതെല്ലാം കൂടി ഇപ്പതേ ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി ദേ കഴിഞ്ഞു. ഇനി രണ്ട് വെ ള്ള ടീഷർട്ടും ഷർട്ടും മാത്രമേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു പുതിയ ഷീറ്റ് മേടിച്ചു ഞാനേ
ഉം ബഡ്ഷീറ്റോ.
ക്കി നോക്കണം ആ
ഉം
നല്ല ബെഡ്ഷീറ്റായിരുന്നു ഇഷ്ടപ്പെട്ടു എനിക്ക്.
ആ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ആ പിന്നെ ഒരുപാട് പേര് കിടന്നതായിരിക്കും എന്നൊക്കെയാണല്ലോ നിങ്ങടെ ചിന്ത അതല്ലേ
കെടന്നതന്നല്ല ഓ അതൊരു കട്ടിയായിരിക്കു അതിന്. കെടന്നതായിരിക്കില്ല കാര്യം ബെഡ്ഷീറ്റ് എന്ന് പറയുന്ന സംഭവം കിടന്നു കഴിഞ്ഞ ഇങ്ങന ചുരുണ്ടു ചുരുണ്ടിരിക്കൂലോ.
അപ്പൊ പോത്തായിരിക്കും എന്നാ.
ആ ആ
ആ ആ എന്തായാലും ഞാൻ എന്റെ അഭിപ്രായത്തി അത് കുറച്ച് ദോസം വിരിച്ചിട്ടിട്ട് കിടന്നാൽ മതിന്നാണ്
ഓ ഇല്ല ഇല്ല അതെന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല
ഉം എന്നെക്കൊണ്ട് സാധിക്കും
എനിക്ക് എന്ത് എന്ത് സാധനമാണേലും പുതിയത് വാങ്ങിച്ചാ എനിക്ക് അല
എന്ത് എന്ത് സാധനം ആ പുതിയായിട്ടല്ലേ ഒരു നമുക്ക് ആ ഒരു സുഖം കിട്ടുന്നേ ഡ്ര ഡ്രസ്സ് മേടിച്ചാൽ പോലും അതാപുത്തനോട് ഇടുമ്പോ കിട്ടുന്ന ഒരു സുഖം അത് അലക്കി കഴിഞ്ഞാൽ കിട്ടത്തില്ല
കണം എനിക്ക ഞാൻ യാതൊരു നിവർ നിവൃത്തിയില്ല അലക്കി ഉണങ്ങാ സമയമില്ലെങ്കി മാത്രമേ പുതിയതായിട്ട് ഇടാറുള്ളൂ
ആ പുതിതൊക്കെ ഇടുമ്പോ ഉള്ള ആ ഒരു ആരിതുണ്ടല്ലോ അതൊ ഒരിക്കലും കഴുകിയ കിട്ടത്തില്ലടി
ഓർക്കാൻ പോലും വയ്യ വേ വേറെ ആരുടെയോ ഒരു ഉടുപ്പ് നമ്മള് എടുതിട്ടേക്കുന്ന ഒരു ഫീല് വരും
ഉം എന്റെ ദൈവമേ എനിക്കാണെ ഉടുപ്പ് മേടിക്കുന്ന പോലെ എപ്പളും ഇടാൻ പറ്റിയ നല്ലതായിരുന്നു ഇത് കഴുകി കഴിയുമ്പോ വേറെ ആരുടെ ഉടുപ്പ് പോലെയ തോന്നുന്നത് പഴയതായി അത് പുതിയതായിട്ട് ആ മണത്തോട് കൂടി മേടിക്കുമ്പോ ഇടുമ്പോ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ എത്ര കഴുകി പശ മുക്കി തേച്ചിട്ടാലും കിട്ടത്തില്ല
അല്ല നീ കഴിഞ്ഞ ദിവസം ഒരെണ്ണം തയ്ക്കുന്ന കാര്യം പറഞ്ഞില്ലേ അത് എങ്ങനെ തയ്ക്കാനായിരുന്നു നീ ഉദ്ദേശിച്ച ച്ചെ
ശബ്ദം ക്ലിയർ അല്ല ഒരു വെള്ളത്തീം വരുന്ന പോലെ ഏതെങ്കിലും തുണി എടുത്ത് നല്ല പ്യൂവർ വൈറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന
ആ
വെള്ള പോലെ വെള്ള എന കാണണം കൂടുതലും വെള്ള ആയിരിക്കണം വെള്ളക്കാത്തി ഫ്രോ ഒരു ഫ്ലോറൽ പ്രിന്റൊക്കെ വരുന്നാണെങ്കിലും കുഴപ്പ ഇല്ല ഇഷ്ടംപോലെ തുണിയുണ്ടല്ലോ നിങ്ങടെ കടയില് മെറ്റീരിയലെക്കയില്ലേ
ഞാനൊരു ഓഫ് വൈറ്റിന് ഫ്ലോറൽ പ്രിൻറുള്ളതുണി എടുത്ത് ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട് തയിക്കാൻ
ആ അതിനക്കെ ഓണമല്ലേ ഞാൻ എന്തായാലും ഓണത്തിന് അവിടെ ഭയങ്കര പരിപാടി വെക്കുന്നുണ്ട് അപ്പൊ ഇന്നലെ ഇരുന്ന് ആ ഓരോരുത്തരോഓരോത്ത ത്തി ഇങ്ങനെ ഓരോ ചർച്ചകൾ വെച്ചെ ഇങ്ങനെ ഓരോ ചർച്ചകൾവെച്ചേ നമുക്ക് അത് ഇടാം ഇതിടാം സാരി ഉടുക്കാം ചുരിദാർ ഒരുപോലെ മേടിക്കാം ക്കെ ഇങ്ങനെത്ത പറയായിന്നേ അപ്പം സാരിഉടു ഉടുക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പൊ എനിക്ക് സാരി ഉടുക്കാൻ വയ്യാ ത്തൊണ്ടാണ് ആ സമയത്ത് അത് മേടിക്കുവാണെങ്കിലേ
എന്നാ സാരി ഉടുക്കാതെ എന്താലും ഹാഫ് സാരിയോ അങ്ങനെ വല്ലോ
ഓ ഹാഫ് സാരി ഉടുക്കാനും എനിക്ക് താല്പര്യംമില്ല എനിക്ക് ചുരിദാർ മതി ഞാനൊരു വയലറ്റ് കളർ ഒരു സാധനം നിനക്ക് ഇട്ട തന്ന നീ ഓർക്കുന്നുണ്ടോ അതിന്റെ ഒരു വൈറ്റ് കളർ ഒരു ചേഞ്ച് ആയാൽ എങ്ങനെ ഇരിക്കും
ആ കൊഴപ്പ ഇല്ലായിരിക്കും ചുരിദാർ ചുരിദാർ അത് സെറ്റ് ആഉവോ വൈറ്റ് കളറ് ഇതിന് ഫങ്ഷനൊക്കെ പോകുമ്പോ ഒരു പാർട്ടി വെയർ വേണ്ടേ
ഓ എവിടാ ഫങ്ഷന് പോകുന്നതിന് ആര് പോകു വീട്ടിൽന്നുമ്പോട്ട്ത്തിറങ്ങാത്ത ഞാൻ എന്ത് ഫംഗ്ഷന് പോകൻ
അല്ല ക്ലാസ്സില് ഫംഗഷൻ വെക്കുമ്പോഴേ
ആ അതൊരിച്ചിരി ആഡംബരപൂർണ്ണമായിട്ടുള്ള സാധനമാ വേണ്ടത്
ആ അതാ ഞാൻ പറഞ്ഞ
വെള്ള ഉദ്ദേശിക്കുന്നില്ലന്നുണ്ടെങ്കിൽ ആ വയലിറ്റ് തന്നെ തയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്ന അത് എനിക്ക് രൊമ്പ പിടിച്ചു പോച്ചേ വരുവായിരുന്നെങ്കിൽ
ഉണിയൊക്കെ എടുത്ത് തന്നിട്ട്
ആ ഇവിടെ ഇപ്പം ഇവിടുന്ന് ബസ്സുണ്ടല്ലോ ഫ്രീ ടിക്കറ്റ് കിട്ടുന്ന ബസ്സുണ്ടോ നമ്മുടെ ഇവിടുന്ന് കുമിളി വരെ ആഹ അത് ഇന്നലെ ഇപ്പം ഞന്റെ കൂടുത്ത് പഠിച്ച പിള്ളോരൊക്കെ അഭ്യസക്ക എറി പോകുന്നേ
ആഹ
ആ പൈസ കൊടുക്കണ്ടല്ലോ അതിന്റെ പോന്നു അപ്പം എനിക്കിവിടുന്ന് അങ്ങോട്ട് വരണമെങ്കിൽ ഈ ബസ്സ ഒക്കറിയ ഫ്രീ ആയിട്ട് വരാം
എന്നാ പിന്നെ
ഇടീ ഫ്രീ നമ്മുക്ക് പൈസ മുടക്കുന്നല്ലല്ലോ കൊഴപ്പുള്ളത് ഇവിടുന്ന് ഇത്ര ദൂരം ഇവിടുന്ന് ഇപ്പോട്ട വരെ ഇരുന്ന് വരുന്ന് പറഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉ
ഇവിടെ അതുപോലെ ഗവിക്ക് വണ്ടി ഒറ്റവണ്ടിയ ഉണ്ട് കെഎസ് ആർ ടിസി
ആണോ
ഉം
രാവിലെ പോയിട്ട് വൈട്ട് വരുന്നലെയോ
ഉം
ട്രിപ്പ ഒക്കെ പോണമെങ്കിൽ അതിൽകയറിഇരുന്ന് പോവാം
ചേച്ചിയക്കെ ഒരു പ്രാവശ്യം അങ്ങനെ പോയായിരുന്നു
രാവിലെ പോയിട്ട് വൈികിട്ട് തിരിച്ചു വരുവോ
അതെ അതെ
ഇപ്പൊ ഭക്ഷണൊക്കെ നമ്മൾ കൊണ്ടു പോണോ
ആ കൊണ്ടു പോവ ഒന്നും വേണ്ട എല്ലാം അവിടെ ഉണ്ട്
ആണോ മറ്റേ സിനിമ കണ്ടപ്പം ആ സിനിമയ്ക്ക അങ്ങനെ അവിടെ കളയൊന്നുംല്ലായിരുന്നു വല്ലോ
കൊണ്ടുപോവുവാണെന്നല്ല അല്ല അവിടെ മറ്റേ ഈ ഫോറസ്റ്റിറെ എന്തോ സംഭവംണ്ട്
അങ്ങനാണ് ഇപ്പ പോവാൻ നല്ലായിന്നല്ലേ
ഇപ്പഴ അതിനുള്ള സമയ ഇപ്പം വല്ല്യയ ഇതൊക്കെ വെയിലായി കഴിഞ്ഞാ അങ്ങോട്ട് ട് ആൾക്കാരെ കേയറ്റി വിടുകല്ല മൃഗം വന്യജീവികൾ കൂടുതലല്ലേ
ആഹ
ഇപ്പം വിടുന്ന സമയമായിരുന്നു പോകായിരുന്നു
എന്നാ ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വന്നാലോ
ഉ
എല്ലാർക്കും പക്ഷെ അപ്പൊ നിങ്ങൾക്ക് തിങ്കളാഴ്ച പറ്റത്തില്ലല്ലോ
ആഹ ഞങ്ങക്ക് തിങ്കളാഴ്ച പെറ്റത്തില്ല
തിങ്കളാഴ്ചയേ പറ്റുള്ളൂ അതാ ഒരു കുഴപ്പം അങ്ങനെ ഒരു ദിവസം തിങ്കളാഴ്ച പറ്റൂ എന്നുണ്ടെങ്കിൽ പറയുവാണെ നമ്മക്ക് എല്ലാർ കൂടിടെ രാവിലെ പോയിട്ട് വൈകിട്ട് വരമായിരുന്നു
പോകാലോ ഉം
അതാണ്
നല്ലൊരു സ്കീം ആയിരുന്നു. ഒത്തിരി പൈസ ചെലവും ഇല്ല എന്നന്നാല് നല്ലായിട്ടൊന്ന് റിഫ്രഷ് ആകമായിരുന്നു
നമ്മൾ എന്നും കുഞ്ഞു ഇവിടെ ഇന്ന് മൂത്താകം പറയതായിരുന്നേ എല്ലാ ദിവസവും ഒരേ- ല ജീവിച്ചു കഴിഞ്ഞാൽ നമ്മള് റോബോട്ട് ആായി പോത്തില്ല അമ്മയന്ന്
അ
ഇപ്പൊ ആശുപത്രി ഞങ്ങള്ൾ പോയി കുറെേ നേം ഇരിക്കേണ്ട വന്നില്ലേടി അപ്പൊ പിന്നോട് ചോദിച്ചാകനെ അപ്പം ഞാൻ അവോട് പറഞ്ഞുേടാ ഞാൻ എല്ലാ ദിവസവും ഏകദേശം ഒരേ കാര്യങ്ങൾന്നെ ചെയ്ട്ട് ഞാനിരിക്കുന്ന റോബോട്ട അല്ലോതിന്റെ അമ്മയല്ലേ ചോദിച്ചത്
കാര്യവും പറഞ്ഞതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്
ഉണ്ട് എന്താ എന്നാ സംശയം പിന്നെ ചില കാര്യങ്ങൾ- നമ്മള് ഒന്നും മിണ്ടാതിരിക്കല്ലേ വേണ്ടത്
ഉ
ഉം അവരാ ചോദിച്ചത് ഒരു- വലയ ക്വസ്റ്റ്യൻ തന്നെയ ആയിരുന്നു അ പറയണ്ട ഇത്തരം പറയേ എന്ത പറയതടെ ആ. കേട്ടാ എല്ലാവർഷവും ഞാന് ഒരേ കാര്യമാണല്ലോ ചെയ്യുന്നേ എന്നിട്ട് ഞാൻ റബോട്ട മാറിയില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ അത് പറയുമ്പോഴും എനിക്കറിയാം അവൻ പറയുന്നത് സത്യമാ-
അവനോട് പറയണം വലുതായ ജോലിയൊക്കെ മേടി- ചെയ്യുമ്പോ പല പല കാര്യങ്ങൾ ചെയ്യാൻ പറയണം.
അതൊന്നും ഞാൻ പറഞ്ഞില്ല ആ സമയത്ത് ഞാൻ തന്നെ എനിക്ക് പറയാ ആണന്നറിയത്തില്ലതായിപ്പോയി കൊച്ചിനൊടെ എന്താ പറയാന
കുഞ്ഞു പിള്ളോരാണേലും അവരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെ വല്യ ചിന്തിക്കാനുള്ളതാ
അതൊന്നോ കുമ്പോൾ ശരിയല്ലേ എല്ലാ ദിവസവും രാവിലെ എണ്ണീക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പു- ങ്ങളക്കൊബാഗിനകത്ത് കേറ്റിവെയ്ക്കുന്നു സ്കൂള പോകുന്നു വൈകിട്ട് വരുന്നു അതേപോലെ തന്നെ കാര്യങ്ങള് ഭക്ഷണം കഴിക്കുന്നത് പറഞ്ഞുന്നു പിറ്റേ ദിവസവും രാവിലെ എന്നിക്കുന്നു പോകുന്നു അനി ഇടയ്ക്ക് വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലല്ലോ പിള്ളേർക്കും ഒരു മടുപ്പാണ്. ആ നമ്മക്കിതെല്ലാം മടുത്തിട്ടല്ലേ
എല്ലാ ദിവസവും സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റുവോ?
അതെ അ അതല്ല പോയിട്ട് തിരിച്ച് വീട്ട് വന്നാലേ എന്തെങ്കിലും ഒരു വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന അവർക്കും ആഗ്രഹണ്ട് അത അവരി പറയുന്നേ നമ്മൾ എങ്ങനെലും ആ വേറെ നമ്മൾ ഡെലിയക്ക എങ്ങനെങ്കിലും എല്ലാം കഴിഞ്ഞ തന്ന് വീട്ടിലെ പണി ചെയ്വർ ഉറങ്ങാൽ മതിന്നോർത്ത് നമ്മളിരിക്കുന്നത് പക്ഷെ അത് പിള്ളാരെ ഒത്തിരി ബാധിക്കുന്നുണ്ട്
പിള്ളാരെ വെച്ച് നോക്കുമ്പോ അവർക്ക് അവരുടെ അവർക്ക് അവർ റ്റയടാവുന്നില്ല
അതെഅതെ അതെ.
അവർക്കപ്പം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം
പക്ഷെ എന്തേങ്കലൊക്കെ ചെയ്യണം അപ്പൊ ഇങ്ങനെ എവിടെങ്കിലുമൊക്കെ യാത്ര പോകണ നല്ലതായിരുന്നു നീ എന്തായാലും അവനോട് സംസാരിച്ച് കേട്ടോ ഒരുപാട് താമസിപ്പിക്കാതെ എന്നിട്ടേതെന്തെകിലും ആ
ഉം ഇനിയിപ്പോ ഓണത്തിന്റെ അവധിക്ക് പോവാം ഓഗസ്റ്റിലല്ലേ അവധി
ഉ അപ്പഴൊക്കെ അങ്ങോട്ട് കേയറ്റോ ഇപ്പോ അങ്ങോട്ട് കേറ്റുവോ സീസൺ കഴിഞ്ഞ അറിയൂലെ അവര്
എപ്പോഴൊന്നും കൊഴപ്പമില്ലന്ന് തോന്നുന്ന് ആ സമയത്തൊക്കെ ഉണ്ട് എപ്പോഴും അ എങ്ങനെയാണ് അവരൊക്കെ ഓണത്തിന് ആ സമയത്താ പോയ അതാ ഞാൻ പറഞ്ഞു നമ്മള് പ്ലാൻ ചെയ്ത് വരുമ്പോ രണ്ടു മാസം ആവും
അതെ അപ്പൊ ഇല്ലടി ഇതൊക്കെ നടക്കാവുന്നതേ ഉളളൂ ഇത് ഇപ്പൊ ഇതൊക്കെങ്ങനെ വലിയ പൈസയാവുന്ന പരിപാടി അല്ലല്ലോ
അല്ല അല്ല
ണ് കുട്ടി
എന്നാ ഇവന്റെ പിറന്നാൾ സംബന്ധിച്ച് എല്ലാരുടിങ്ങു വാ
ആ അതെ എന്നാ ദിവസം ആയിരുന്നു പിറന്നാള്
പിറന്നാള് ഡേറ്റ് ഒരു വ്യാഴാഴ്ചയാ
ആണോ
ഉം
ഞാൻ നോക്കിയില്ലത്
വ്യാഴാഴ്ച്ചയാ
പെറന്നാളായിട്ടൊക്കെ എങ്ങനെ പോവാനോ കൊച്ചിന്റെ നല്ലൊരു ദിവസമായിട്ട് നമ്മള് ചുമ്മാ
ആ അതിനിപ്പന്ന അല്ലാതെ ഇവിടെ ഇ തന്നെെയ്യാൻ പോ ഇന്നപ്പോ പോലെ സ്കൂളിൽ വിടും വൈകിട്ട് തിരിച്ചൊണ്ട് വരും അതൊക്കെയ ആ ഇവിടെ പരിപാടി അതിനകത്ത് എന്തേലും ചെയ്യാൻ പറ്റുകയാണേ ഇങ്ങനെ വല്ലോം പോയാ അവനും ഹാപ്പിയാവും നമ്മളും ഹാപ്പിയാവും
പറ്റണെങ്കിൽ ഓർത്തിരിക്കുവ അല്ലേ ഞാൻ എന്റെ പിറന്നാൾ ഇന്ന സമയത്ത് പിന്നെ സ്ഥലത്ത് പോയായിരുന്നു മകെ വന്നാൽ നമുക്ക് ആലോചിക്കാം കേട്ടോ നീ എന്താലു അവം വരുമ്പോ ചോദിച്ചിട്ട് പറ ഞാൻ എന്നാൽ എന്റെ ര ചോദിക്കട്ടേക്കായി
ആ ചോയ്ക് ചോയ്ക്ച്ച എന്നാ ചോയ് ചിട്ട് വിളിക്ക്
ആ ചോദിച്ചു വിളിക്കാം
ആ ശരി